ആ എങ്ങനെയുണ്ട് സുഖാ യിട്ടിരിക്കുന്നോ.
ആ സുഖായിട്ടി രിക്കിണ്.
ഉം മഴേ ക്കെ ണ്ടോ.
മഴ പ്പം തോർന്നിട്ടുണ്ട്.
ആഹ് ഇവിടെയും രാവിലെ തൊട്ട് മഴയായിരുന്നു. ഇപ്പം ജസ്റ്റ് ഒന്ന് തോർന്ന് ഇച്ചിരി വെയില് വന്നു.
വെയ്ൽ വന്ന് മുറ്റൊന്നായിട്ട് കട്ടൊന്നായിട്ട് നഞ്ഞെടുക്കുക.
ആഹ നനഞ്ഞ് കിടക്കുവ ശെരിയാ.
മുറ്റംടിച്ചിട്ടൊന്നുഇ ല്ല.
ഇല്ല ഉം മഴത്ത് പിന്നെ എങ്ങനെ ചെയ്യാനാ.
അതെ അതെ.
മ്മ് ഇങ്ങളെ വീട്ടില് ആരൊക്കെയുണ്ട്?
വീട്ടിലിപ്പം ഞാനു ഹസ്ബന്റേ ഉള്ളു
ന്നാ കുട്ടികളോ വലിയവരാ മ്മ് മ്മ് മ്മ് മ്മ് പഠിക്കുവാന്നോ അതോ? കല്യാണം കഴിച്ചവരാ ആഹ് ആഹ് ആഹ്‌ മ്മ് മ്മ് രാവിലത്തെ കഴിച്ചോ കാപ്പിയൊക്കെ
ആഹ് രാവിലത്തൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കയാണ് ഞങ്ങൾ രണ്ടാളും ആയത് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും മതി
ആഹ് അത് ശെരി രണ്ട് പേര് ആയോണ്ട് എന്തായാലും മീനൊക്കെ ഉണ്ടോ
ഇന്നിപ്പോ മീനില്ല ഇന്ന് മോര് പയറ് കറി മ്മ് കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലും മതീന്ന് പറഞ്ഞു
ആഹ് അല്ലേലും മീനൊന്നും കിട്ടാനില്ല
ഇല്ല മ്മ് ഭയങ്കര വിലയാണ്
ആന്ന് ആന്ന് ആന്ന്
പിന്നെ ചിക്കൻ ഇപ്പൊ ഇന്നലെ വരെ ചിക്കൻ ആയിനു ഇപ്പൊ ഇന്ന് ചിക്കൻ വേണ്ടാന്ന് വെച്ചാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
മ്മ്
മീനെക്കാട്ടി അപേക്ഷിച്ച് നോക്കുമ്പോ ചിക്കനായിരിക്കും നല്ലത് മീന്റെ വിലയും
അതെ അതെ പിന്നെ എന്തെങ്കിലും പ പച്ചക്കറികളും തൊടികളിലൊന്നും ഒന്നും എടുത്ത് വെക്കാനൊന്നുല്ല.
ഇല്ല മ്മ് മ്മ് കൃഷിയൊക്കെ ഉണ്ടോ അതോ?
കൃഷിയൊന്നുല്ല ഇത് നമ്മള് പതിനഞ്ച് സെന്റില് വീട് തന്നെയാണ് വീടും മുറ്റവും ചെ ഈയൊരു
ആഹ് ഉള്ളത് മ്മ് മ്മ് മ്മ് മ്മ് മ്മ്.
വക്കാനൊന്നും കഴിയില്ല അത് ഒരു ചെറിയൊരു കറിവേപ്പ് പച്ചമുളക് അതൊ ആടയും ഇവിടെ ഒക്കെ ഇങ്ങനെ കുഴിച്ചിടൂ ചെലപ്പം ഇണ്ടാവും പിന്നെ ചെല ചെലയിൽ പുഴുക്കൾ വന്ന് നശിച്ചു പോകും
ആഹ് ശരിയാ ഉം ഉം ഉം
ഏഹ് നിങ്ങളെ ഫുഡ്ഡൊക്കെ ആയോ?
ആഹ് ഇവിടെ ഫുഡൊക്കെ ആയി രാവിലെത്തെ എല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ മീൻകറിയൊക്കെ ഉണ്ടാക്കി
ഏഹ്
മ്മ് എനിക്ക് വൈകീട്ട് ഡ്യൂട്ടിക്ക് പോണം അതുകൊണ്ട്
ആ ജോലി വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവല്ലേ
വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോണം
അതെ നേഴ്സാണോ
ആഹ് നഴ്സല്ല ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ട്.
ആഹ് ഓക്കേ ഓക്കെ
ആഹ് ഹോസ്പിറ്റല് അപ്പം വൈകുന്നേരം അഞ്ചര ആവുമ്പം പോണം
ആഹ് ശരി
മ്മ് മക്കളു ഉണ്ട് രണ്ടു പേര്
ആഹ് ചെറിയ കു
ആഹ് ചെറിയ കുട്ടികളാ ഒരാൾ രണ്ടിലും ഒരാൾ അംഗനവാടിയിലാ അങ്ങനവാടിൽ പോയി മോൻ ഉം മോക്ക് പിന്നെ ഇന്ന് അവധിയാണ്.
ആഹ് ഹൗസ് വൈഫ് ആയിക്കോട്ട് ഞങ്ങൾക്കൊരു ദിവസം ലീവ് ഇല്ല ഞങ്ങൾക്കും എന്നും ഫുൾ ഡ്യൂട്ടി അതെയാ ഹ ഹ ഹ ഭക്ഷണം ഇണ്ടാ വീട് വൃത്തിയാക്ക അലക്കാ ഇങ്ങനത്തെ എല്ലാ ജോലികളും
എല്ലാ ജോലികളും മഴയായ കാരണം തുണിപോലും കഴുകാൻ പറ്റുന്നില്ല
ആഹ് അതെ അതെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കാണ് ഇലകളൊക്കെ വീണ് മുറ്റൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെല്ലാം കൂടി ചെയ്യാൻ ചെലപ്പങ്ങോട്ട് ആവേയില്ല പ്രായായി വെരല്ലേ?
അത് ശെരിയാ ഉം
ഹ ഹ ഹ ഹ കൊറേ കാലായില്ലോ ഏഹ്
കൊച്ച്മക്കളെക്കെ എണ്ടോ
ആ കൊച്ചുമക്കള്ണ്ട് ചെറിയ മൂന്ന് വയസ്സായൊരു കൊച്ചുമക്കളുണ്ട്.
ആഹാ ഹാ ഹാ ഹാ ഹാ ഹ
ഇവിടെല്ല ഇപ്പൊ ഓരോരോ വീട്ടിലാ
ആഹ് അവ്ടെ ആഹ് മോളായിരുന്നല്ലേ ഉള്ളത്
ഏഹ്
മോളായിരുന്നോ കല്യാണം കഴിച്ച് വിട്ടയാണോ
അതെ അതെ
ഉം ഉ ഉ ഉ മ്
ഇപ്പങ്ങനെ വെെൽ ല് ഇരിക്കിയാണ വര് വരുമ്പം ഇവിടെ ഒര്ആഘോഷം തന്നെയായിരി
ആ ആ അതെ അല്ലേലും അങ്ങനെല്ലേ ഇവടെ മക്കള് വീട്ടിലോട്ട് വരുമ്പോ മ് ആ ഒരു ആഘോഷാ വീട്ടില്.
അതെ അതെ നല്ലൊരു കാര്യാ പിന്നെ ഓര് പോയാല് ഭയങ്കര വെഷമുവാ
വെഷമോവും അഹ് ശെരിയാ മ്
അപ്പൊ ഞാനും ഹസ്ബൻഡും ഇങ്ങനെ ഓരോ കഥ പറഞ്ഞ് വീഡിയോ കോള് ചെയ്തും ഒക്കെ ഇരിക്കലാണ്
ഉം ഹസ്ബൻഡന് എന്തോ ജോലി?
ഹസ്ബെന്റ് ഡ്രൈവറാ
ഡ്രൈവറാ ഉം ഉം ഉം ഉം ഉം ഉം
ഇപ്പൊ സ്കൂൾ ബസ്സിലാണ് ഇപ്പൊ അതുകൊണ്ട് ഇന്നും നാളെയും ലീവാണ്
ലീവാണ് ആഹ് ശരിയാ ശനിയും ഞായറും ലീവാ
ആഹ് അതെ അതെ
ഉം രാവിലെ സ്കൂളി പിള്ളേരെ കൊണ്ട് വിട്ടീട്ട് പിന്നിങ്ങ് പോരാല്ലോ പിന്നെ വൈ
ഓഹോ പോരാ ഓഹ് പിന്നെ ആ മൂന്ന് മണിക്ക് പോയാ മതി
ഹു ഹു ഹു ഹു ഉം ഹ്
അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നല്ലൊരു മഴ ഇണ്ട് വെര്ന്ന് മൂടി വെര്ന്ന്ണ്ട്
ആഹ് ശെരി നല്ല മഴക്കോള് വെര്ന്ന് ഉം
പേദിയില്ലേ വെള്ളം ഉണ്ടാവൂലെലോ
ആഹ് അത്ശെരിയാ അവിടെ വെള്ളവൊക്കെ പറ്റുവോ ചൂടാവുമ്പോ?
ഏഹ് ഞങ് ഞങ്ങൾക്ക്വ്ടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവലില്ല താഴ്ന്ന പ്രദേശാണ് എന്നാലും ഒര് ഏപ്രിൽ മെയ് മാസൊക്കെ ആകുമ്പം വെള്ളം നല്ലണം വെള്ളം കൊറയും.
കൊറയും മ് മ് മ് ഇവിടെയും ഒരു മെയും മെയ്യെല്ലെരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആവുമ്പഴ് ത്തേന് വെള്ളം പറ്റും ഉം ഉം
ഞങ്ങൾക്ക് പൈപ്പ് വെള്ളണ്ട് ഈ ജപ്പാൻ വെള്ളല്ലേ ആഹാ ആ കണക്ഷന് ഞങ്ങളെടുത്തിട്ട്ണ്ട് ഭാവിയിലേക്ക് വേണ്ടി വന്നാലോ വിചാരിച്ച്
ശെരിയ ഉം ഏഹ് സംഭ ഏഹ് എന്തോ
അട്ത്ത വീടുകള്ലൊക്കെ നല്ല ഉം വെള്ളള്ള കെണറ്കളൊക്കെ ഇണ്ട് ട്ടൊ ബുദ്ധിമുട്ടൊന്നുല്ല പിന്നെ നമ്മള്പ്പോ മാസത്തില് പത്തോ ഇരുന്നൂറാ റുപ്യ അട ഉച്ചായാ നമക്ക് ഈ കണക്ഷന് അവടെ കെട്ക്കുല്ലോ
സത്യം ആവശ്യം ഉള്ളപ്പോ നമുക്ക് എട്ക്കാല്ലോ
അതെ അതെ വണ്ടി കെഴ്ക മുറ്റം കെഴ്ക അങ്ങനെ
ചെടി ഇണ്ടെങ്കി ചെടി നനക്കാം
ചെടി നനക്കാണ്ച്ചാൽ നമ്മള് ചെറിയ ചെടികളൊക്കെ നനച്ചാല് ഏഹ് ഈ ബ്ലീ ബ്ലീച്ചിങ്ങ്പൗഡർ നല്ലണം ഇടൊല്ലോല് അപ്പാ മൊളക് തൈക്കൊക്കെ ഞാനങ്ങനെ നൻച്ചിട്ട് ഈ മൊളകിന്റെ എലയൊക്കെ മഞ്ഞ കളർ വന്ന്ങ്ങാഞ് ഇതാക്കിക്കി.
പോയി ആഹ് ആഹ് പോഴിക്കരുത്.
ആ അങ്ങനൊക്കെ പറ്റും.
ഉം
ചെലെ സ്ഥലത്തേക്കൊക്കെ ഈ വെള്ളാണ് കുടിക്കുന്നതും
കുടിക്കുന്നത് പോലു ശരിയാ ഉം
ഇതേ വെള്ളം കിട്ടാതമ്മള് കാണലില്ലേ വണ്ടിയിലൊക്കെ ടാങ്കില് വെള്ളം കൊണ്ടോണ കാണാലുണ്ട് റോഡിൽ. ടില് ഈ വെള്ളില്ലാത്ത കാലത്ത് അക്കണക്കിന് നമുക്കൊരു ബുദ്ധിമുട്ടുല്ല.
ഇല്ല ഉം ശരിയാ ഉം.
ഉം.
ഉം.
ഹസ്ബൻഡ്ന്താ ജോ വർക്ക് ചെയ്യ്ന്നേ?
ആഹ്. വെളിയിലാ ബഹറിലാ. ബഹറയിനിലാ. ഉം.
വീട്ടില് നീയും കുട്ടികളും ഒള്ളൂ?
അല്ലല്ല അമ്മയുച്ഛനും ഞാനും പിള്ളേരും.
ഹസ്ബന്റിന്റെ അമ്മേ?
ആന്നാന്നാന്ന്‌.
ഓക്കേ ഓക്കെ.
ഉം. അതുകൊണ്ട് രാവിലെ എല്ലാം റെഡി ആക്കി ഏ ത്തിയ വിട്ടോള്ളൂ സ്കൂളിലെന്നെ.
ആഹ് ആഹ് ഫുഡൊക്കെ വേഗാവുല്ലേ?
ആ രാവിലെ എനിക്ക് എട്ടരയ്ക്ക് പോകേണ്ട ദേവസം രാവിലത്തെ ഡ്യൂട്ടിക്ക് എട്ടരയ്ക്ക് പോകണം.
ആഹ്. അപ്പം എപ്പളാണ് കഴിയ വൈകുന്നേരാ?
അഞ്ചര അപ്പം അതുവരെ
അപ്പൊ കുട്ടികൾ വരുമ്പോളേക്ക് വരാനാവുവല്ലോല്ലേ?
ആഹ് പിള്ളേർ നാല് മണിയാവുമ്പോഴത്തേന് വരും.
ഏഹ്. അതെല്ലാ പിന്നെ നൈ റ്റാവുമ്പോ കുട്ടികള് പിന്നെ ഉം ഉമ്മാമ്മന്റെ അവരെടുത്ത് നിന്നോളുവോ?
ആഹ്. നിന്നോളും നിന്നോളും കൊഴപ്പൊന്നുല്ല അങ്ങനൊ രു കുഴപ്പോമില്ല അല്ലാരുന്നെങ്കി എന്തു ചെയ്തേനെ?
അല്ല ചെറിയ കുട്ട് കുട്ടിയുള്ളോൽ ക്കൊക്കെ ആ നെറ്റിന്ന് ഒരു ഇളവ് ലഭിക്കൂല്ലേ?
ഓ അങ്ങനുള്ളോര് ഉം പോയി ചെല്ലരുത്. മ് അതെ നടക്കു. ഉം. ഉം ഇനിപ്പൊ നാല് വയസാ ഇളയ മോന് നാല് വയസായോണ്ടു പിന്നെ കുഴപ്പില്ല.
ആഹ് എല്ലാ എൽ എവിടെയോ ആക്കിക്കൊ എൽ കെ ജിയിലോ?
അല്ലടാ അങ്ങനവാടിയ്ല്
ആഹ് ആഹ്
അ അംഗൻവാടിലാ പോന്നെ ഉം. നാലു വയസ്സല്ലെ ആയ്ള്ളൂ ഇനിപ്പ അടുത് ത്ത പ്രാവശ്യം അഞ്ചു വയസാകുമ്പോ യു കെ ജിൽ ചേർക്കാ ഇനി ഇപ്പം ഇവിടെ ട്യൂഷനും പോകുന്നുണ്ട് അക്ഷരം പഠിക്കാൻ.
ആഹ് ആഹ്.
ഉം അതെ. പിന്നെ അതൊക്കെ മതിയല്ലോ? അതിനോട് വല്യ താല്പര്യില്ലവർക്ക്.
ഏഹ്
പറഞ്ഞു കൊടുക്കാൻ നിന്ന ഇരിക്കത്തില്ല.
ആഹ്. അതങ്ങനെയാണ്. നമ്മള് പറഞ്ഞ് കൊടുത്താൽ ഓല് കേൾക്കൂല.
കേക്കൂല.
ആഹ്. ഭക്ഷണൊക്കെ കഴിക്കുന്ന കുട്ടികളാണോ?
ആഹ് ആഹ കഴിക്കും. കൊഴപ്പൊന്നുല്ല ഉം
ഇങ്ങനെ കൊണ്ടടുക്കണല്ലോ കഴിക്കണെങ്കിൽ
പക്ഷെ മോന് എരിയൊന്നും വേണ്ട
ഏഹ് ആഹ് അത് പിന്നെ ഒരു കുട്ടിയെ പോ ഒത്തി ചരിഞ്ഞാ പിന്നെ ഓല് കഴി
ഉം പക്ഷെ മോള് തിരിച്ച അവക്ക് നല്ല ഏരിവുള്ള മീൻ ചെറിയൊക്കെ ആണങ്കി അതൊകെചോറൊക്കെ ചോറിന്റെമണ്ടക്ക ഒഴിച്ച്ങ് പെരട്ടിത്തിന്നണം
ഏ അയ് ശരി
ഉം, പക്ഷെ അവനെ മോര് കറി, തോരൻ അങ്ങനെ എന്തെങ്കിലു ഒക്കെ മതി
ആഹ് ചിക്കന് എന്റെ അങ്ങനത്തെ നിർബന്ധംന്നുംല്ല
ഇല്ല ല്ല ല്ല ഇല്ല ഉം ഉം
മോരുകറിയൊക്കെ പിന്നാ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടു
ആന്നാ ശരിയാ
ഓർമ്മവന്ന ഇവിടെ ഇത്തിരി മോരുണ്ട് അത് കാച്ചി അല്ലെങ്കിൽ നമ്മൾ പച്ച മോര് തേങ്ങ അരക്കൂല്ലേ
ആഹ് അതെങ്ങെയിരിക്കും ഉം
അതുപോണ എന്തേലും ചെയ്യാന്നൊക്കെ അങ്ങനെ വിചാരിക്കാ
ഉം ഇവിടെ അങ്ങനാ വെക്കുന്നെ മോര്‌ കറി തേങ്ങ അരച്ചാ വെക്കുന്നെ
തേങ്ങ അരച്ച് പച്ച തേങ്ങ അരച്ച ഞാന് കാച്ചാതെ
ആഹ് ആഹ്
ആഹ് അല്ലാണ്ട് ഇണ്ടല്ലോ പപ്പായൊക്കെ ഇട്ട് പിന്നാ കാച്ചല്ല മഞ്ഞപ്പൊടിയൊക്കെട്ട ഉ അങ്ങനെയയും ചെയ്യൂ
ചെയും. ഉം ആ അത്യാവശ്യം കൊഴപ്പം ഉണ്ടാക്കും ഉം
ആവുലല്ലേ
സമയണ്ടാവില്ല രാവിലെ പോന്നെണ്ടരു വെപ്രാളവാ എല്ലാം ചടപടാൻ ഇടുക്കി ഉം
ൻക്ക് ചെലെ നേര നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കു ചെല നേര ൻക്ക് അടുക്കളയിലേക്ക്കടക്കാനേ തോന്നില്
തോന്നത്തില്ല
അങ്ങനെയാ അന്നേരപ്പന്തെങ്കിലും എളു- - ഇപ്പള്ള എന്തെങ്കിലും ഡിഷുകൾ ഉണ്ടോ എന്ന് യൂട്യൂബിൽ തപ്പും
തപ്പും. പിന്നെ രണ്ടുപേര ഒള്ളായിര പിന്നെ
ആഹ് അതെ അതെ മറ്റ വ കുട്ടികൾ ഉള്ളപ്പോ എല്ലാം ഉണ്ടകു ചോവരും കൂടും അപ്പൊ ചിക്കനും പിന്നെ മട്ടനും പ്പോ വാങ്ങിയ ബിരിയാണി, മന്തി അങ്ങനത്തെവർക്ക ഇഷ്ടള്ള എല്ലാ സംഭവും ഉണ്ടാകും
ഉം
പ്പോ നല്ല മഴ പെയ്യണ്ടല്ലോല്ലേ?
ഇല്ല ഇവിടെ പെയ്യുന്നില്ല ട്ടോ
ആഹ് ഇവിടേക്ക് ഇപ്പ നല്ലൊരു മഴ വന്നിക്ക് ഞാൻ ഞങ്ങളേ കിച്ചന്റെ ഭാഗത്ത് ഷീറ്റ് ഇട്ട്. ആ ഷീറ്റിന്റെ മുളേക്ക് മഴ വീണാലും ഒന്നും കേൾക്കൂല
ആഹ് ഹാ ഹാ ഹാ ഉം ആഹ് എന്നാ ശരി ന്നാ
ഓഹ് ശരി
ആ ഓക്കെ